ആ ഓന് ഉറങ്ങിയോ ആഹ് കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെയുണ്ട് ഇല്ല ഉറങ്ങിയില്ല കൊറച്ചൂടോക്കെ കഴിയും ഉം
ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല കഴിക്കണം സമയവുന്നതേ ഉള്ളൂ
ആഹ് പത്ത് മണി ആയില്ലേ
ആഹ് മോനെല്ലാം കൊടുത്ത് കുറച്ച് തുണിയൊക്കെ മടക്കാണ്ടായിരുന്നു അതൊക്കെ മടക്കി ജോലിയായിരുന്നു
ആഹ താമസിച്ചാണ അപ്പൊ ഫുഡ് കഴിക്കുന്ന
താമസിച്ചല്ല ഇന്ന് താമസിച്ചച്ച് പോയിച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് താമസിച്ചു പോയി
ആഹ ആഹ്ഹ
ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേന്നെ കഴിക്കും
ആഹ് ആഹ
ഉ ഉ പിന്നെ അവിടെ ഫുഡ് എല്ലാം കഴിച്ചു
ആഹ എല്ലാം കഴിഞ്ഞ് ഞങ്ങ ഇനും കിടക്കാൻ തുടങ്ങ അങ്ങ തുടങ്ങുവ ഹസ്ബൻഡ് അതിറെ ഇടക്ക് ഒന്ന് വിളിക്കും
വീണേക്ക് ആ ആ ആ പൊറത്താണോ
ആ അതെ അതെ
ആ ഉം മക്കളൊക്കെ ഉറങ്ങിയോ
ഇല്ല ആ അത് ഞാൻ കിടന്നാലേ കിടക്കത്തുള്ളു
കിടക്കത്തോളാം ആ ആ ഉം എന്തു വായിരുന്നു ഫുഡിന്
ഫുഡിന് ചോറായിരുന്നു മീൻ ഉണ്ടായിരുന്നു
ആ എന്ത് മീൻ കിട്ടി മീനൊക്കെ കിട്ടുന്നുണ്ടോ അവിടെ
കിട്ടുന്നുണ്ടോ പിന്നെ വെലയാ
ആ ആ ആ ചൂരയോ ആ ആ അവിടക്കെ കിട്ടുന്നുണ്ടല്ലേ ഇവിടെ മീൻ കിട്ടുന്നതേ ഇല്ല
ആണല്ലേ ആ ഇവിടെ ഇച്ചിരി ടൗൺ ഏരിയ ആയൊണ്ടായിരി ക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് മോനിനി ഒത്തിരി സമയം ആവോ ഉറങ്ങാൻ
ആ മോന് ഇത്തിരി താമസിച്ചേ ഉറങ്ങത്തൊള്ളൂ
ആ നേരത്തെ എഴുന്നേക്കേ അതോ
ഓ ഇല്ല ഉച്ചക്ക് ഇച്ചിരി നേരം ഇന്ന് ഉറങ്ങിയായിരുന്നു അതുകൊണ്ട് താമസിച്ചണിക്ക ഉറങ്ങത്തോള്ളൂആ എന്ന്
വേറെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല
ഉം ഉം ഹം ആ ആ എന്നാലും മീനൊക്കെ കിട്ടുന്നുണ്ടല്ലോ അവിടെ ഇവിടെ ആണെങ്കിൽ ഒത്തിരിയോ ഒത്തിരി ദിവസങ്ങളായി മീൻ കിട്ടിയിട്ട് എന്നാ ഇവിടെ കായലും ആ കായലും കടലും എല്ലാം അടുത്താ പക്ഷേ ടെ മീൻ കിട്ടുന്നില്ല കൊറച്ച് ദിവസക്ക് മുമ്പ് കൊറച്ച് നല്ല മത്തി കിട്ടിയായിരുന്നു
ആ കഴിഞ്ഞിടക്കാാണ് ഇങ്ങനെ വാർത്തയ്ക്കകത്തൊക്കെ കിടക്കുന്നത്ണ്ട് ഇങ്ങനെ അതിന്റെ ചാകരയായിരുന്നു ഒന്നും പറഞ്ഞോണ്ട് ഇപ്പൊ നെത്തോലിക്കും വില കുറവാ
ആ
ആ അതിനി ഇപ്പേ നൂറ് രൂപയൊക്കെ ഉള്ളു
ആഹ് ആ ആ ഇപ്പൊ അങ്ങനെ കിട്ടുന്നതല്ല ഇപ്പൊ ഒത്തിരിയും ദിവസമായി മീൻ കൂട്ടിയിട്ട് എന്നും പച്ചക്കറി പച്ചക്ക റി അവിയലും തോരനും ചമ്മന്തിയൊക്കെ തിന്ന് മടുത്ത്
ആ ഇച്ചിരി മീനൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോരെ കഴിക്കൻ ഒരിതുണ്ട്
ആ ഒരു കറിയാവും അത് ആ എന്നും രാവിലെ എണ്ണീട്ടിട്ട് ഇന്ന് എന്ത് കറി വെക്കും ഇന്ന് എന്ത് കറി വെക്കും എന്ന് ഞാനും അമ്മേം കൂടെ അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നേ പോരില്ല എന്ന എന്ത് മീന ഉണ്ടെങ്കി ഒര് കറിയ മീൻ കറി വെച്ച് ഉം പിന്നൊരു ടെൻഷൻ ഇല്ല പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഉ ഉണ്ടാക്കിയാൽ മതി
ആഹ
മീനില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ
ആ എല്ലാ വീട്ടിലും അത് തന്നെ
എന്നാ ശരിരിക്കും എനിക്ക് മീൻ വേണെന്നായില്ല പക്ഷെ ഒരു കറി വെച്ച് കഴിയുമ്പോ ഒരാശ
ആ അത് ശരിയ
ആ ഹ ആ മീൻ കിട്ടി കഴിഞ്ഞാ ഒരു ആശ്വാസമാ ഉം മീൻകാരം വഴുമ്പോഴേ എന്ത് കൊണ്ടാ പിന്ന മേടിച്ചാ പിന്നെ ഒരാശ്വാസ കറി വെച്ചില്ലെങ്കിൽ തന്നെ ആ ഉണ്ടല്ലോ എന്നൊരാശ്വാസം കുറ ച്ച് ദിവസം കൊണ്ട് രാവിലെ എണീറ്റിട്ട് മീൻകാരം വന്നില്ലല്ലോ എ ന്തു കറി വെക്കും എന്ത്ക്കറി വെക്കും
അവിടെ ഈ റേഷൻ കട ഒക്കെ അടുത്താണോ
ആ ഒത്തിരി അടുത്തല്ല എങ്കിലും പോണം അപ്പൊ ഇന്ന് അമ്മ പറഞ്ഞതേ ഉള്ളൂ അമ്മയ്ക്കല്ലേ അമ്മയെ ന്ന് വീണായിരുന്നു കൈ ഒടിഞ്ഞായിര്ന്ന് അപ്പ അത് പ്ലാസ്റ്ററി ഇട്ട് പെരിക്കാത്ത് വീണതാ വേ വെള്ളം കിടന്നപ്പോ തിങ്ങി വീണ അങ്ങനെ ആഹ ആ ഉ അറിഞ്ഞില്ല ഒരു ദിവസം പുറത്ത് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും കുറച്ച് വെള്ളം അവിടെ കിടന്നു വാതിലിൽ ഒക്കെ ശ്രദ്ധിച്ചില്ലേ അപ്പൊ അത് തെന്നി അങ്ങ് വീണ് ആദ്യമേ കൊഴപ്പമൊന്നും ഇല്ലന്ന് വ ചീരുന്നു പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന്ന് കൈക്ക് നീര് വന്നു
ആഹ്
ഒത്തിരി പോയപ്പോഴത്തേനും ചെറിയ ചെറുതായിട്ടൊരു പൊട്ടല് അങ്ങനെ അത് പ്ലാസ്റ്റർ ഇട്ട് അങ്ങനെ ആഹ ആ ആണ ആ ഉ അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടത് കൊണ്ട് ഇപ്പൊ റേഷൻ കട പോയാലും കൈ പതിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ അതൊണ്ട് അത് പറ്റാ ഇന്നോട് അമ്മ ചേച്ചി അവിടുന്ന് വിളിച്ചായിരുന്നു അപ്പം ചേച്ചി പറഞ്ഞ അമ്മയുടെ ഫോണുയിട്ട് ഞാൻ പോയാ
ആഹ എന്നാലും മതി ഓ ടി പി വന്നാ മതിയല്ലോ
ആഹ അത് കൊടുത്താ മതിന്ന പറയുന്ന ഇപ്പ
അല്ല ഇയാടെ ന ഇയാടെ റേഷൻ ഇതി ഇവിടെ ഇതില്ലേ പേരില്ലേ റേഷൻ കാ
ട്ട് ആക്കിയില്ല ഇല്ല ഇല്ല ആക്കിയില്ല ആഹ ആക്കിയായിരുന്നെങ്കി പിന്നെ ഞാൻ പോയാ മതിയാ ആ് ഉം എന്റെ ആക്കി എന്റെ ആഹ് എന്റെ മോന്റെയും കുടീനേയും ഒന്നിച്ച എങ്ങാണ ഒന്ന് ചേർക്ക
ആഹ ആ അതിന് അവിടുന്ന് വെട്ടിക്കൊണ്ട് വന്നല്ലേ ഇവിടെ ചേർക്കാൻ പറ്റത്തുള്ളൂല്ലേ ആ് അതൊക്കെ പെട്ടെന്ന് നടക്കുന്നു തോന്നു ഇപ്പൊ റേഷൻ കാർഡിനെ എല്ലാം പെട്ടെന്നേ
ആഹ ആഹ് ആഹ
റേഷ റേഷൻ കടല്ല ഗോതമ്പ് ഒക്കെ കിട്ടുന്നുണ്ടോ അവിടെ
അല്ല ഇവിടെ വെള്ളക്കാർടാണ്േ
ആ് ഇവിടെയും വെള്ളക്കാർടാ പക്ഷെ നമുക്ക് ഇവിടെ ആട്ട ഇഷ്ടംപോലെ നാല് എനിക്കന്ന് നാല് പ ഏറ്റോളം കിട്ടുന്നുണ്ട്
ആഹ
എണ്ടാന്ന് പറഞ്ഞല് പിടിച്ചേഏപ്പിക്കൂ നമുക്ക് നാല് പാക്കറ്റ് ഒന്നും ചെലവാകത്തില്ല ഞങ്ങള് രണ്ടുപേര തന്നെയേ ഉള്ളൂ ഇവിടെ നമു എവിടുന്നാ ചെലവാകുന്ന ആങ്കിലും നമ്മുടെ ഇതില ഉള്ളതാന്നും പറഞ്ഞോണ്ട് അവരിനി തരും എനിക്ക് തന്ന ഒരു ഏരിയ അനുസരിച്ചാ തോന്ന പ്ര ഇതൊക്കെ വരുന്നതിനന്നുസരിച്ചാണ്ടാന്ന് തോന്നുന്നു
ആഹ ആഹ
നമുക്കിവിടെ വേണ്ടാന്ന് പറഞ്ഞാല അവര് ഏൽപ്പിക്കില്ല
ആഹ ആഹ് ആഹ് ആ എൻന്റെ വീട്ടിൽ കിട്ടുംന്ന് അവിടെ താഴെ കാർഡ് ഇവിടെ ആ പച്ചേരിങ്ങാണ്ടേ ഉള്ളന്ന് തോന്നുന്നുന്ന
ആ നാാല കിലോ വേണ്ടേ ഉള്ളൂ വെള്ളക്കാട്ുകേർക്ക് നാല് ആഹ നാല് കിലോേ ഉള്ളു പിന്നെ ഈ ഗോതമ്പ മണ്ണെണ്ണയ ഉണ്ടന്ന് തോന്നി പ്രാവശ്യം
നമ്മായി ആ ആ പോയി നോക്കാന്ന് ചച്ചി നാളെ
ആഹ ആ് ആ ഫോണി എന്ത് വന്നാ മതില്ലോ അന്നേര അവർക്ക് പറഞ്ഞു കൊടുത്താ മതി
ആഹ പറഞ്ഞടക്ക ആ പക്ഷെ അന്നേരം ഈ കൈ പതിക്കുന്ന നേരത്തെ കൈ പതിക്കണന്ന് നിക്ക
ഇല്ല ഇല്ല ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പം വയ്യന്ന് നമ്മള് ഇപ്പ അവിടെൊക്കെ റേഷൻ കടച്ച ഒന്ന് പറഞ്ഞാ മതി അവർക്ക് വയ്യ വയ്യാതിരിക്കുക എന്ന് പറയുമ്പോ അവര് നമ്മുടെ നമ്പർ ആ ഏത് നമ്പറിലാണോ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അവ അപ്പൊ ആ നമ്പർ കൊണ്ടുപോയാൽ മതി അപ്പൊ അതിന ഒ ടി പി വരുമ്പോവർക്ക് പറഞ്ഞ കൊടുത്താണ് ഇവിടെ ഞങ്ങളുടെ പപ്പയും അമ്മയെല്ലാം പ്രായമായിട്ട് ഇരിക്കുന്നു ഞങ്ങ അപ്പൊ ഞങ്ങളാ പോയി മേടിക്കുന്നത് നമ്മൾ റേഷൻ കട പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വയ്യാന്ന്
ഉ വയ്യന്ന് പറഞ്ഞാ മതില്ലേ ആ അനപ്പോ ഉം കഴിഞ്ഞ മാസം ഇവിടെ പോയില്ല ഇങ്ങനെ വയ്യാത്ത ത്തത് കൊണ്ട് പോയില്ല അപ്പൊ ഇാ
ഇതല്ലേ പിന്നെ ഒന്നും റേഷന ഒന്നും കിട്ടാതെ വരും
കിട്ടാതെ വരുന്ന് അപ്പൊ ഇന്ന് ചേച്ചി ഇങ്ങനെ വിളിച്ച പച്ചപ്പോ പറഞ്ഞഞ് ഞാാന അന്ന് പോയി നോക്കാം ഫഓണുമായിട്ട് പോയാ മതിയന്ന്ാ ഉം ഉം ഉ
ഹസ്ബൻറിിന്റെ അവിടെ ആ ഒക്കെയള്ള അല്ല ചേട്ടന അങ്ങനെ ആരെലും ഉണ്ടോ
ഇവിടെ ഞാനും എറെ ചേട്ടനും പിന്നെ അമ്മയും അച്ഛനും
അല്ലെ ഹസ്ബൻഡന് ബ്രദേേഴ്സോ അങ്ങനെ
അത അവ ചേച്ചേ ചേച്ചിയുടെ കാര്യ ഞാൻ പറഞ്ഞത് ആഹ ആഹ ല്ല ചേച്ചിയ പിന്നെ ഞാൻ വരുന്നന് മുമ്പേെ ആ നാന്ന ഇവിടെ അടുത്ത തന്നെ
ആഹ
ഉം ആ ചേച്ചിയ വിളിച്ചു പറഞ്ഞ
ആഹ
അവിടെ ആരൊക്കെയുണ്ട്
ഇവിടെ ഹസ്ബൻഡന് അവര് മൂന്ന് പേരാ ഒരു മൂന്ന് ആ ആം ആണുങ്ങളാ നടക്കത്തതാ ഞങ്ങള് മൂത്ത ഒരാളുണ്ട് പിന്നെ ഇളയ ഒരാളുണ്ട് അല്ല അല്ല ഞങ്ങ വീട് സെപ്പറേറ്റ് മറ്റ് മാറി ഒരു വർഷം ആയതേ ഉള്ളൂ ഒന്നൊന്നര വർഷമായി പിന്നെ മൂത്തയാൾ ഇവിടെ ഇല്ല അവര് വേറെ സ്ഥലത്ത് ഗോവ അവിടെ സെറ്റില ആായി
ആഹ ആാ ആ പെ എല്ലാരും കൂടെ ആതെങ്കിൽ ര ായിരുന്നു എല്ലാരും കൂടെ എങ്ങനെ താമസിച്ചിട്ടുണ്ടോ
ആ ഇടയ്ക്കായി ഇവര് വെക്കേഷൻൊക്കെ പിള്ളേരുടെ വെക്കേഷനൊക്കെ വരുമ്പോളേ ഒന്നച്ച് എല്ലാരും കൂടി ആഹ അന്നേരം ഒരു രസം തന്നെയൊക്കെ ആവുമ്പോള് ആഹ ആഹ അതെ അന്നേരം നല്ല ഇതാ പിള്ളേർക്കൊക്കെ ആയാല അങ്ങോട്ട് ഇങ്ങോട്ട് ഉം എവിടെേലും യാത്രയൊക്കെ പോണെങ്കിൽ ആ സമയത്തൊക്കെ അല്ലേ നടക്കത്തോള്ളൂ
ആഹ് ആഹ് ആഹ് ആഹഹ് ആ പുറത്തൊക്കെ പുറത്തൊക്കെ പോകുന്നത് ഈ വെക്കേഷൻ ടൈമിലേ ഉള്ളോ
ആഹ് അതേ ഉള്ളൂ ഹസ്ബൻടൊക്കെ ന നാട്ടിൽ വരുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ള സമയത്തേ ഉള്ളൂ പിന്നെ എല്ലാരും കൂടി ഒന്നിച്ചൊക്കെ കൂടുകവാണെങ്കിൽ പല ഇത് പരുവ പ്ലാൻ ആണല്ലോ അന്നേരം വരുമ്പോ അതിന് മുമ്പേ വെക്കേഷന് മുമ്പേ പ്ലാൻ ചെയ്യും
പ്ലാൻ ചെയ്യ പിന്ന അടുത്ത പ്ലാൻ നടക്കത്തില്ല എല്ലായിടും അതൊക്കെ തന്നെ നമ്മള് വിചാരിക്കുന്ന എല്ലായിടവും പോവാൻ പോവാൻപറ്റണം എന്നുണ്ടോ ഉം പോകുന്നടം എല്ലാം മാക്സിമം പോവാൻ നോക്കണം അത്രേ ഉള്ളൂ ഒരു ഒരു ജീവിതം അല്ലേ ഉള്ളൂ അടിച്ചുപൊളിച്ചു ജീവിക്കണം കാണാൻ പറ്റുന്നെടം എല്ലാം പോയി കാണണം മ് എ എപ്പഴും അങ്ങ് വീട്ടിലിരുന്നാലോ ഒരു ആ അതെ അതെ പുറത്തു പോകുമ്പോ ഒരു ർ
ആ അത് തന്നെ
ഉം പിന്ന പൊറത്തൊക്കെ പോയി ആ എല്ലാരും കൂടെ ആകുമ്പ അടിച്ചുപൊളിക്കാം
ആഹ്
ഉം ശരി
ആഹ് ശരിയെന്ന
ഉം ഉം